ഹൈ ഒറങ്ങാനായില്ലെ
ഒർക്കം വെര്ണില്ല
ഹേന്താ എന്തു പറ്റി
ഭയങ്കര തുമ്മല്
ഏ അലർജിയുടെ പ്രശ്ണണ്ടാ?
അലർജി ചെർതായിട്ട്ണ്ട് പക്ഷെ തുമ്മി കഴിഞ്ഞാല് ഈ തണുപ്പ് കൂടുമ്പളാ വര്യാ
ആഹ് അതായിരിക്കും. പൊടിയൊക്കെ തട്ട്ണ്ടാ
പൊടി പിന്നെ ദിവസേനെ തട്ടുന്നല്ലേ പക്ഷെ അത് പ്രശ്നഇല്ല പക്ഷെ ഈതുമ് തുമ്മീട്ട് വേദനയാവു മനുഷ്യന്
ആഹ് ആഹ് ശരി
നിർത്താതെ ഒരു സെക്കൻറ് ഇല്ലാതെ
ആഹ് ആഹ് അത്ശെരി ആഹ് ആഹ് ആഹ് മരുന്നൊക്കണ്ട അയ്ന്
മരുന്നൊന്നും ഞാൻ കഴിക്കില്ല ഞാൻ വിക്സ് പൊരട്ടും
ആഹ് അവ് അലർജി ഉണ്ടാവ അവ് അലർജിടെ ഡോക്ടറെ കാണിച്ചാൽ മതി
അലർജിക്ക് മരുന്ന് കൊടുത്ത പിന്നെ കഴ്ച്ചുകൊണ്ടേ ഇരിക്കണംന്ന് പിന്നെ ശീലായ പ്രശ്നാണ്
അല്ല അത് പിന്നെ വിട്ട്മാറാത്തതായിലേ ആഹ് ഹോ ആഹ് ഹോമിയോ കഴിച്ചാൽമതി അപ്പൊ പിന്നെ പാർശ്വഫലങ്ങളൊന്നുംണ്ടാവില്ലല്ലോ അയ്ന് നല്ലതാ ഹോമിയോ മരുന്ന് നല്ലതാ മറ്റേത് പിന്നെ നിർത്തിയ വീണ്ടും തൊടങ്ങും
ആഹ് പിന്നെ അത് ആ മറ്റേ മരുന്നുകൾക്കെ എന്താ കുഴപ്പ അതില് കൊർച്ചൊരു വേറെ പദാർത്ഥങ്ങളും ചേർക്കുന്നുണ്ട് ഉം നമ്മൾ നന്നായിട്ടോ ആഹ് അല്ല ഹോമിയോല്ല നമ്മള സാദാ ഇതില്
ആയുർവേദം
ഉം ആയുർവേദത്തിലല്ല നമ്മളെ കഴിക്കുന്ന മരുന്ന ന്നെ ഗുളികകളില്ലേ അതില് നമ ക്ക് അധികമായിട്ട് ക്ഷീണ ഒറക്കൊക്കെ ഉള്ള
ആഹ് ഉണ്ടോ കൂടുതലായി ഒറക്കത്തിന് കൊറച്ച് ഒരു മർന്നയ്ൽ ആഡ് ചെയ്യും തോന്നണ്ടയില്
ആഹ് എല്ലാ അങ്ങനത്തെ ഈ ഇതില് അലർജിപരമായിട്ടുള്ള എല്ലാ മരുന്നുള്ളത് ഏടയും നമ്മളത് കഴിക്കുമ്പോ നമുക്ക് ഓന്നും നല്ല സുഖണ് നമ്മ നല്ലായിട്ട് ഒറങ്ങും ആഹ് ആഹ് അപ്പ അത് പിന്നെ നമ്മള അതില് അതന്നെ വേണം എന്നുള്ള നമുക്ക് ലഹരിയി പോ
ആഹ് അതെ അത് കൈച്ചു കയ്ച്ചപിന്നെ
ആഹ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതേപോലെ ആദ്യരു തുമ്മൽ വന്ന് പിന്നെ അത് പനിയായി പിന്നെ ചൊമ കഫക്കെട്ട് ലാസ്റ്റ് എന്താ പറ പറയാ ശബ്ദൊക്കെ പോയി
ശബ്ദം പോയലാണെഡെങ്ങേർ
ഉം
ഉം ഒന്ന് വന്ന് പെട്ടാ പെട്ടെന്ന അത് മാറാന് ഭയങ്കര ബുദ്ധിമുട്ടാ
ഏ മക്ക മക്കൾക്കൊക്കെ അങ്ങത്തന്നെയല്ലേ ല്ലാവർക്കും ക്ക തന്നെയവാ
അതന്നെ പിന്നെ പിന്നെപ്പ ഈ തണവല്ലേ ഇപ്പൊ വെറുതെ വെരും തണവാണെങ്കിൽ പിന്നെ മക്കക്ക് കുളിയക്ക കഴഞ്ഞ് പോവുമ്പം സ്കൂൾക്ക് പോവുമ്പോക്കെ കുളി കുളിയൊക്കെ കഴിഞ് പോകവാണെചി തല മുടിയൊക്കെട്ടിട്ട് ഇതൊക്കായിട്ട് പോവുമ്പോ അല്ല ത അപ്പൊ എന്തങ്കിലും ജലദോഷമായിട്ടോ പനിയ പിന്നെ ഒരു കുട്ടിക്ക് ണ്ടായൽ എല്ലാർക്കും വരും സ്കൂളിലൊക്കെ പോയല്
ഉം
ഉം എന്താല മക്കളൊക്കെ ഒറങ്ങിണ്ടാവുംല്ലേ
ഏയ് എവിടെ ഉറങ്ങണ്
ഫോണ് നോക്കിയിരിക്കുവ പോ ആഹ് ഫോൺ നോക്കുവോ
കൊടുക്കൂല
ആഹ് ആ
ചോദിക്കും ചോദിക്കാത്തവരായിട്ട് ആരും ഇല്ല നമ്മള് വല്യ പൊങ്ങച്ചം പറഞ്ഞാലും ഉപയോഗിക്കാത്ത കുട്ടികൾ ആരുംല്ല
അതന്നെ ഇവിടെപ്പ അതന്നെ വതായിരുന്നു കാണം അവിടെ
എത്ര നോക്കിയാലും ഒരു പരിധി വരെ നമുക്കത് ഒഴിവാക്കാൻ പറ്റുള്ളൂ
ആഹ് അതന്നെ അ കഴിഞ്ഞാ പിന്നെ വീണ്ടും ഇതന്നേനെ പിന്നെ ഉ
പെട്ടെന്ന് ഇപ്പ നിങ്ങള് വാർത്ത കണ്ടില്ലേ പെട്ടെന്നൊരു കുട്ടിന്റെ ഫോണൊക്കെ പിടിച്ച് വെച്ച് വാങ്ങിട്ട കുട്ടി എന്താ മുകളിൽ കയറി വീടിന്റെ മുകളിൽ കയറി താഴത്തേക്ക് ചാടന്ന് ഭീഷണപ്പെടുത്തി
ആഹ് അത് അത് കണ്ടിണ്ടായിരുന്നു
എല്ലോർത്ത് വന്നിന്നല്ലത് ആഹ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മക്ക്മ്മ ഇപ്പൊ അതിലുള്ള ഒരു ലോകായി പോയി ആ ലോകത്ത് പെട്ടെന്ന് പിടിച്ച്. ആഹ് നമ്മള് പറച്ച് കളയുന്നന്ന് പറയുമ്പോ ഒൽക് ക്കൊരു ആകെ ഒരു വേജാറായി പോകും.
അത പറത അത്ന് ആയലും ഇതില് പറയണല്ലോ അവര് കുട്ടികളെ അപ്പ അതിന വെച്ച ഇവിടെ ആദ്യം ഒന്നും അത്രന്ന ഉണ്ടായില്ല ഇപ്പ പക്ഷെ കൊറച്ചായിട്ട് നല്ല അയിന് അടിറ്റ് ആയിക്കുന്ന ഇ
ഉ അപ്പൊ ഇമ്മളപ്പോ ആരെ കാണിച്ചാലും അവര് പറയാ ആഹ അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നല്ലേ പറയുള്ളൂല്ലേ പക്ഷെ പെട്ടന്ന് ഇപ്പ നിർത്താനും നമുക്ക് പറ്റോ.
ആഹ് നിർത്തൻ പറ്റിച്ചേ അപ്പ അതൊക്കെന്തെനൊക്ക പറഞ്ഞി. ഇവിടെ ചോദിക്കുമ്പോ പുറത്തു കൊണ്ടൊയി എന്താ കിലും മോക്കെ കാണിച്ചു കൊടു
കൊടുക്കണം കൊടുക്കണ്ടന്ന് ഞാൻ പറയില്ല കുറച്ചു നേരം കൊടുക്കണം. അത് അവര് കാണുന്നത് ആ അധികം കാണുന്നത് എന്താ നോ നക്കണല്ലേ എന്താ കാണുന്നന്നുള്ളേ
ഇപ്പൊ റീൽസ് ഇങ്ങനെ ഓരെന് ഇങ്ങന ഓരോ
അത് കാണിക്കരുത്. അതിലിപ്പോ പല കണ്ടന്റുകളും വരുന്നുണ്ട്.
ആഹ് എല്ലാംണ്ടാ അതാണ്.
ഒകൊ വലിയ വലിയ ആശയങ്ങള.
ആഹ ആ പഠിക്കും പഠിക്കും അതന്നെ ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ അറിയാത്ത്. എല്ലാം അറിയാലോ നമ്മളെ കാലംന്നല്ല എപ്പോഴേ
ഇവിടെ എന്റെ അമ്മയ്ക്കൊക്കെ പഠിച്ച കൊടുക്കാ എന്റെ കുഞ്ഞ് അയ്യ അമ്മുമ്മ ഒന്നും അറിയില്ല അങ്ങന അമ്മൂമ്മനെ കളിയാക്കും
ഇവിടെ എന്റെ അടുത്ത് വനങ്ങട് പറയും ഇവിടെടെവിടെമ കട്ടിയ മാതിട്ട അവിട മ കിട്ടും ഇത് ഇങ്ങനെ ഇപ്പ ഇന്നിപ്പോ ആ വരെ വപ്പ ളിച്ചപം ഞാന് ഫോണ് എടുതപ്പോ ഞാന് കണ്ണട വെിട്ടില്ല. അപ്പൊ അമർത്തിയ ഗ്രീനല്ലേ ഞക്കേണ്ടത് ഇപ്പൊ അമ്മ പോയി റെഡ് ഞക്കിരിക്കുന്ന്. അത് കുറച്ച് ട്ടാഫണ് ഫോണ്.
അവരപ്പം ജിനിച്ച് കഴിഞ്ഞാ കാണുന്നപ്പൊഈ സാധം തന്നെയാണ്.
അതതന്നെ ആര് വയച്ചുണ്ടായ അത് ഉമ്മ്മാരും അതന്നെ മാമമ്മമാരും ഒക്കെ തന്നെ ഈ കൈയ് പിടിച്ച് നടക്കല്ലേ. പിന്നെ ആഹ പ്രസിച്ചു കേടക്ക നക്കുമ്പോഴും നോക്കുക കുട്ടികൾക്ക് പാല് കൊടുക്കുകയാണെങ്കിൽ നമ്മള് നോക്കിട്ട് കിടക്കുക കുട്ടികള് മാേപോട്ട് നോക്കികൊടുകും എന്താ ലൈറ്റും കാണന്ന് നോക്കിട്ട് ഫോണില് അവര് പാല് കുടിക്കല്ല അവരുടെ കുട്ടികളെ ശ്രദ്ധ എ കണ്ടാ ലൈറ്റിന്റെ മോള്ക്ക് ഫോണിന്റെ മുക്ക്. കാര അമ്മമാരി ഫോണിക് നോക്കല്ലേ അപ്പൊ പിന്ന അങ്ങനെ ആ ലൈറ്റ് കാണുമ്പോ ഒരു ആകർഷണ എന്താ ട്ടെ..
ഉ
ഉ്ന്നെ ഇനിയുള്ള കാലങ്ങളൊക്കെ മക്കളൊക്കെ അങ്ങനതന്നെ മ്മള നമ്മുടെ മക്കളെ മാത്രം ഒതുക്കിട്ട് കാര്യമില്ലല്ല അവര്.. ഇപ്പൊ ഒരു പ പറ്റിത് പിന്നെ അവർക്ക് അതൊക്കെ കയ്യിയില് കിട്ടുല്ലോ ഇപ്പ അയിന് കൊറ.. കഴഞ്ഞൽ പിന്നെ മക്കളുടെ കയ്യിൽ ഇല്ലാത്തത് എന്താ ള്ളത് ചോദിച്ചാൽ മതി.
അതെ അതെ
ഉം കൊറച്ചു പേര്ങ്ങ നൊയി ഈ.. അതേ പുറത്തിറങ്ങി ഇപ്പ അത് വണംഇല്ലാന്ന് ഇറങ്ങുലല്ല ആരും നമു നമക്ക് വീട്ർക്കും സമാധാനം. പുറത്ത് പോരു.. അഞ്ചാം ക്ലസ് ആറാം ക്ലാസ് പഠിക്ക കുടട്ട്യാളെ കയ്യി ഫോൺടുക്കും നമ്മള് അപ്പ എന്ത പറയാ പുറത്ത് പോയ വിളിക്കാനാ.. നമുക്കുംസമാധം അവര് എവിടെ തി
തന്നെയല്ലേ
അതെ ആഹ അപ്പൊ എന്ത് പറയ നമ്മ ആ ഒരു വിളിച്ച സമാധാനത്തി നമക്ക് അവിടെ എയ മക്കളവിടെ എത്തിയെന്നു അറിയാലോന്ന്റിയും. ഏ
ഓ ഓ
കൊടുക്കണത് പക്ഷെ കൊടുക്കണത് മക്കള് വേറെ സ്ഥലതിലാണ് ഉപയോഗിക്കണത്.
ഉം ഉം
ഉം ഇഞ്ഞിപ്പ രാവിലെ നേരത്തെ എണ്ണീക്കണ്ടേ ഇപ്പൊ കിടന്നാല്.
ആഹ ഇനിയിപ്പോ ഉറങ്ങാനും ബുദ്ധിമുട്ടാ ഇതിപ്പോ ഇങ്ങനെ തുമ്മുമ്പോ അനുസരിച്ചിപ്പോ.. ഇതിങ്ങനെ കളിയും വേണ്ട മൂക്കൊന്ന് ഇങ്ങനെ വരും
ആഹ അതാണ് ബുദ്ധിമുട്ടി
അങ്ങനെ കളിയൻ വേണം അപ്പൊ രാത്രിയാണെങ്കി ഉറങ്ങാനും പറ്റൂല.
ആഹ ആഹ്
മോനാണെങ്കിൽ ഫാൻ ഇട്ടിട്ടേ ഉറങ്ങുള്ളൂ അത് ഓഫ് ആക്കിയ അ പറ..
ആ അതെ അ മക്കൾക്ക് ഫാനും എ സിയക്കെ വേണം മഴെ പോയി ത.. തലും മക്കൾക്ക ഏസി വേണം ആഹ ഏ സിയും ഫാനും ഇവിടെ ഫാനൊക്കെ ഉണ്ട്തോ ആ ഫാന് രാവും പകരം ഒരേ കറക്കാ.. ഓഫാക്കും ഒന്നുല്ല.
ഈ തണുപ്പത്ത് ആരെങ്കിലും അത് ഇടോ?
ആ ഞാൻ പറയൂ ഞാൻ പറയുന്നു ഒന്നിന രല്ല ഇട്ടോട്ടോ ഇനി കൊതു കടിക്കണായി ഒരു കൊതു കടിക്കുള്ളൂ ഉമ്മാ.. സ്പീഡിലിട്ടാൽ മതി. അങ്ങനെയല്ലേ കമ്പ്ളിയണ്ട് പൊതക്കെ ചെയ്യവരേ ഏസിന്തൊക്കെ ഇട്ടിട്ടെ.
എന്നിട്ട് ആവിടല്ലേ ആ,
കമ്പ്ലീറ്റ് ഉള്ളില് കമ്പിളി ഉള്ളുക്കൊന്നും ആവൂലല്ലോ ചെറിയ തണാവലേ ഉള്ളോ. എനിക്കാണ് കാലൊക്കെട് എന്താ പറയാ അങ്ങനെ.. കോച്ചി വലിക്കും കാല്. തണവായി ഉണ്ടെങ്കിൽ കൂടുതൽ തണവായല്ലേ.
ഉം ഉം
കാല് ഭയങ്കര വേദന ആ ആ അതന്നെ അതന്നെ.
ഉ
അത് രണ്ട് കാലും കാണങ്ങട്ട് വ വ ത് ഇങ്ങനെ എന്താ പറയാ ഉണ്ട ഉണ്ടെങ്ങനെ ആയിട്ട് കാലിങ്ങനെ മസില് കേറുന്നേ. അത് കേറ ഉ മരണ വേദനേണ്. മിനിഞ്ഞാന്ന് രാത്രി ഉണ്ട പക്ഷെ അങ്ങനെ ഇണ്ടാവലില്ല.. നിന്ന മാറിന്ന് വീണ്ടും ഇ വരിക്കോസിന്റെ പ്രശ്നമ ഉള്ള കാരനേ,
നമ്മുടെ അമ്മയ്ക്കുണ്ട്.
അതെ
ഉം
ഉം അതത് കാല് ഭയങ്കര കടച്ചില അത്..
ആഹ് പൊട്ടി പൊട്ടി ചോര വന്നു.
അതെ
ഉം അത് ശ്രദ്ധിക്കണം. കാരണം നമ്മള് അറിയാതെ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴാവും ഒരു പൈപ്പ് പോലെ ഇങ്ങനെ പോവും.
ആഹ് അത് പറ അത് ഇവിടെ ആർക്കോ ഉണ്ടായേണ്ട് അങ്ങനെ. ചെരുപ്പ് നന കാല് നനയണ കന്നാലിന്ന് പറഞ്ഞപ്പോ എന്താ നോക്കിയപ്പോ രക്തം വരാണത്.
ഉം പക്ഷെ അതങ്ങനെ പോണം അത്രെ. എന്നാലെ ആ കെട്ടിക്കെടുക്കുന്ന ചീത്ത ചോര ഇല്ലേ രക്തം അത് പോകണത്രേ. പക്ഷെ നമ്മൾ എവിടെങ്കിലൊക്കെ പോകുമ്പോഴാണെങ്കി അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവൂല്ലെ. വീട്ടിലാണെങ്കി പ്രശ്ന ഇല്ല.
ആഹ് വീട്ടിലാവുമ്പേ പിന്നെ എന്തായാലും നമുക്ക്. നമുക്ക് പേടിയാ നമുക്ക് കാണുമ്പോ അല്ലേ? അത്ര ഇങ്ങനെ പോകുമ്പോ.
ആഹ് ചിലവർക്ക് നിക്കൂലത്രേ. ചിലവർക്ക് കൊ വന്നോണ്ടിരിക്കാ. നമ്മള് മയങ്ങി പോകുന്ന്. പോം പോം പോം ഇവിടെ വേം നിന്ന്. വേം നിന്ന്. ഉം പിന്നെ പ്രശ്നം ഇല്ല. പിന്നെ ഡോ പിന്നെ ഡോ കാണിച്ച് പോയി ആശുപത്രി പോയിട്ട് അയ്ല് മരുന്നൊക്കെ വെച്ച് കെട്ടി. പിന്നെ രണ്ട് പ്രാവശ്യം മാറി. അമ്മ സ്റ്റെപ്പ് ഇങ്ങനെ കേറല്ലേ. കോണിപ്പടി കോണിപ്പടി ഇങ്ങനെ കേറി കേറി അലക്കാനൊക്കെ പോകുമ്പോ മേലെ കൊണ്ടോയ്ടും ഈ ഗോണിപ്പടി ഇങ്ങനെ കേറി കേറി കെയറാൻ പാടില്ലല്ലോ ഇവര്.
ആഹ് അതന്നെ.
വെറുതേ ഇരിക്കില്ലാ. ഓരോ പണിയെടുത്തോണ്ടിരിക്കും.
അതെല്ലേ. ആഹ് പഴയ അമ്മമാരൊക്കെ അങ്ങനെ തന്നെ പ. ഴയതല്ലെങ്കിലും കുറച്ചായാലും അമ്മമാര് നമ്മളൊക്കെ അങ്ങനെ തന്നെ. രാവിലെ എണീട്ട് അടുക്കളെ കടന്നാ പിന്നെ ഒരു ഒമ്പത് മണി പത്തുമണിയൊക്കെ ആകും. അവര് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണെച്ചെങ്കി നമുക്ക് വേഗമുള്ള പണികള് വേഗം കഴിയൂട്ടാ. എല്ലാ ജോലി ക്കു പോണതല്ലേ രാവിലെ. കുട്ടീനെ പറഞ്ഞയക്കാൻ രണ്ടുപേര് ജോലിക്കും പോകണ സമയത്ത് എന്താ വേഗം ഭക്ഷണൊക്കെ വേഗാവും നേര ട്ടോ ഉം എന്തണ് ഇനി ഇറങ്ങാനാവൂല്ലേ ബുദ്ധിമുട്ട്. മ
ഉം
ഉം ആ വിക്സ് നല്ല തേച്ചട്ടേ അല്ലെങ്കി പിന്നെ ആവി പിടിക്കൂല?
ആഹ് ആവി പിടിക്കും.
ആഹ് ആവി പിടിച്ചാ മതി. പെട്ടെന്ന് മാറും.
ഉം
ഉം ആവി പിടിച്ചു ഉറങ്ങിക്കോളി എന്നാട്ടാ. ആഹ് ആഹ് ആയിക്കോട്ടെ ശരി. ആഹ് ശരി. ഓക്കെ ഓക്കെ ആഹ് ശരി.